ഹലോ എവടേണ് ഒര് വിവരോം ഇല്ലല്ലോ ഇപ്പോ
ഏഹ് എവിടെ ഇവിടെ ഒക്കുണ്ട് എന്താ പാട്.
ഇപ്പോഴേ പോവല്ലേ.
ഉം നല്ല തണുപ്പല്ലേ?
അതെ
എന്താ പാട്.
പാട് എന്താ സുഖാണ് അങ്ങനെ പോവുണ്ട്, മഴയുണ്ടോ ഇപ്പൊ?
ആഹ് ആഹ് മഴ ഇതാ ചാറിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കേണ്.
ഓഹ്
ചായ ഒക്കെ കുടിച്ചോ? ആ ആ
ചായ ഒക്കെ കുടിച്ചു, ഞാാന് വൈകുന്നേരം കൊറച്ച് കൊറച്ച് നമ്മുടെ. രാവിലത്തേക്ക് പച്ചക്കറി അരിഞ്ഞതിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന്. നമ്മളെ ഞാൻ ചെറുതായിട്ട് അടുക്കള തോട്ടം ഉണ്ടാക്കുണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ?
ആഹ് ആഹ്
അയിന്റെ അടിയിലൊക്കെ കൊണ്ടു വന്നിടുന്നുണ്ടായിരുന്നു.
ആഹ് ആഹ് എന്തൊക്കെയാണ് കൃഷി ചെയ്യണേ.
അല്ലേ, അന്നല്ലേ പറഞ്ഞത്.
ആഹ് ഇപ്പൊ മഴയല്ലേ. ക്ക് അത്ര പൊറത്തുക്ക് ഇറങ്ങാൻ വലിയൊരു ഉഷാറില്ല.
അത് ശരിയാ മഴ ആയാൽ സിറ്റ് ഔട്ടേക്ക് പോവാൻ പോലും തോന്നൂല. ഊത്താല് എങ്ങാനും മേത്തക്ക് അടിച്ചാല് എന്നുവെച്ചിട്ട്.
ആഹ് ഇനി മഴയൊക്കെ മാറട്ടെ ഒന്ന് ഇതാവട്ടെ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണം.
ഞാന് മഴ കൊള്ളാത്ത ഭാഗത്തൊക്കെ. ഗ്രോ ബാഗുകളിൽ വെച്ചാക്കേണ് ഇപ്പൊ പഞ്ചായത്തിനെ. തൈകൾ കിട്ടിയോ കൂടെ ഒക്കെ.
ഇവിടെ വിത്താണ് കിട്ടല്.
ആഹ് ഇപ്പാണ് ഇപ്ര ഇവിടെ ഇപ്രാവശ്യം മെമ്പർ എല്ലാം. നും തീരെ കിട്ടത്തില്ല ഇപ്രാവശ്യം ഇവിടെ പഞ്ചായത്ത് നിന്ന് മെമ്പർ വന്നിട്ടേ. എല്ലാ വീടുകളിൽ കൂടി കേറീട്ട് ആഹ്. അഞ്ചാറ് തൈകൾ എല്ലാ തൈ എല്ലാ അതായത് നാല് ടൈപ്പ് പച്ചക്കറി. എല്ലാ അത് ഒരു ആറ് തൈയൊക്കെ വെച്ചിട്ട് തന്നു, അതെ.
ഉം തെങ്ങിൻ തൈയെ പൈസ കൊടുക്കണം, ഒന്നിന് അമ്പത് രൂപായിട്ട്.
ആഹ് ഇത് ഫ്രീയാട്ടോ.
ആഹ് പച്ചക്കറി ഫ്രീ ആവൂലേ.
ആഹ് ഫ്രീയാണ്.
ആഹ് ആഹ് അപ്പൊ ഇവിടെ പത്ത് തെങ്ങ് തൈ മേടിച്ചു.
ആഹ് അത് നല്ലതാ.
ഉം അങ്ങനെ പോണു, മഴയാ കാരണം നമുക്ക് സുഖാണ് കു കുട്ടികൾക്കാണ് സ്‌കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതല്ലേ.
ബുദ്ധിമുട്ടാ അതെ അതെ. നമ്മുക്കും ഈ തുണികള് ഉണങ്ങാത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെ.
ആഹ് ഇനി പിന്നെയും കുറെയൊക്കെ മെഷിനിൽ ഇതേ എങ്ങനെയേലും ഒക്കെ ഉണക്കാം, അലക്ക് ഇതിലൊക്കെ ഇട്ട് ഉണക്കാം.
എന്നാലും കുറച്ചു നേരങ്കിലും ഒന്ന് നിവർത്തി ഇടണ്ടേ
ആഹ് അത് വേണം
ആഹ്
അത് പിന്നെ ഇങ്ങനെ സീറ്റ് കെട്ടിട്ടുണ്ട് അതിൻ്റെ മൂട്ടിൽ കൊണ്ടോയിടും അങ്ങനെ കാറ്റ്
ആഹ് നിനക്ക് അവിടെ ഷീറ്റ് ഉണ്ട് എനിക്കതില്ലല്ലോ നിനക്ക് അറിയില്ലേ
ആഹ് ആഹ് ഉം കോഴി ഒണ്ടാ അവിടെ കോഴിനെ വളർത്താ
ആഹ് കോഴി ഒക്കെയുണ്ട് അതുകൊണ്ടല്ലേ അടുക്കളത്തോട്ടം ഇത്ര നന്നായിട്ട് പോണത് കോഴിക്കാട്ട കയിന്റെ അടിൽക്ക് എടുത്തിരുന്ന കാരണം കൊണ്ട്
ആഹ് ആഹ് ഇവിടെ ഒന്നും കോഴിനെ വളത്താൻ കയ്യ നായക്കളോ കൊണ്ട അയ്യംകളി
ഇവിടെയും അതുണ്ട് ഞാൻ വല്ലാണ്ട് പുറത്തേക്ക് വിടാറില്ല നന്നായിട്ട് നായ്ക്കള് ഇവിടെയുണ്ട് ഒപ്പം നിന്ന് നോക്കണം ഒന്നാലോചിച്ചാ ഭയങ്കര ചൊറയാ എന്തെലും ഉണ്ടെങ്കിൽ മുണ്ടാതിരിക്കാ നല്ലത് പിന്നെപ്പോ ഓരോ ഓരോ കോഴിമുട്ടൊക്കെ കിട്ടുമ്പോ ഒരു സന്തോഷം
ഒരു കോഴിയുണ്ടാകെ ഒരു കുട്ടി ഉണ്ടായി അയിന് അയിനപ്പം കൊറച്ച് ദിവസം മുമ്പ് പിന്നെ അയിനെ നായ പിടിച്ച്.
ഉം രണ്ടെണ്ണത്തിനെ നായി പിടിച്ചാ മതി പിന്നെ മൊത്തം മൂട് പോകും.
ആഹ് പിന്നെ ഓരോന്നോരോന്നോല്ക്ക് കിട്ടണേണൻസരിച് ഓല് പോവൂല അമ്മളെ പൊരേന്നെ. ആഹ് സമയായ ഓലി വരും ആ സമയയാ ഓലി വരെ.
ആഹ്. വടെ നറച്ചു നായ്ക്കള് പ്പ മഴയും കൂടായപ്പോ ഈ പറഞ്ഞപോലെ നായ്ക്കള്ക്കോന്നും കിട്ടാല്ലല്ലോ.
ആഹ് ഒര്ക്കും വാണ്ടേ എന്തെങ്കിലും
ആഹ് അതെന്നാണ്.
ഇപ്പൊര് പോണില്ല ത് കാണുമ്പോ അധികം ഇവിട്ന്ന് ഇവിടെത്തന്നെ നക്കല്ലേ.
ആഹ് പിന്നെ ഈ കോഴികളും പഞ്ചായത്ത്ന്ന് കിട്ടിയേതാട്ടോ നമുക്കൊരു മുട്ടക്കോഴി കൊടുക്കണ പരിപാടി ണ്ടല്ലോ അതില് കിട്ടിയേതാ അഞ്ചെണ്ണം കിട്ടിയന്നോ. രണ്ടെണ്ണം നായ് പിടിച്ചിട്ടാണ്പ്പോ മൂന്നെണ്ണം ണ്ടായത്.
ആഹ് ഉം ഇവിടെ ഇണ്ടായിരുന്നങ്ങനെ കൊടുക്കലേ പക്ഷെ അന്ന് ഞങ്ങള് വാങ്ങി ട്ടില്യ അതെ ഐറ്റങ്ങള്ൾ നായക്കള് കുടിക്കാൻ വരുമ്പോ ഓടാനൊന്നും വ കൂല.
ആഹ് അതന്നെ ഇത് എറച്ചി കോഴികളായ ണങ്ങോണ്ട് ഇവറ്റക്കോടഅറീല ഇവറ്റളാ പിടിക്കാൻ വരുമ്പോ അവര് ഇരികയ്യ അവടെ.
ആഹ് പഴ കാരണം ഞങ്ങള് വാങ്ങിട്ടില്ല കൊറ മുന്നതി- കൂടെ പോകുമ്പോ ഒരു പ്പളല്ലാട്ടാ അത് കൊറെ മുമ്പ് കഴിഞ്ഞുവല്ലത്തില്ല അതിന് പിന്നത്തല്ല തിരിയാനങ്ങനെ വണ്ടിൽ ചെറിയേതിനെ കൊണ്ടു പോകല അങ്ങനെ അഞ്ചണ്ണം മേടിച്ചിട്ടേ ആയിട്ട് കുടുങ്ങിയ ഒക്കെ ചാവുക. അതേപോലെ പിന്നെ നായക്കള് കുടിക്ക അങ്ങനെ ഒക്കെ ചെയ്യും. ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു അത് പിന്നെ കൊറച്ചൊക്കെ മൂട കിട്ടാത് പിന്നെ അതിന അർത്ത്.
സജീവായിട്ട് ചെയ്യണ്ടട്ടോ. മുട്ട കോഴി കൃഷി ആഹ്. ഇവിടെ ഇപ്പ ഞങ്ങൾ ഞാനിപ്പോ ഇങ്ങനെ കോഴിയുടെ പ്രാന്ത്‌ ചെറുതായിട്ട് കേറിയപ്പോ. ഇവിടെ അടുത്ത് കോഴികള് ഒരാള് വിരിയിപ്പിച്ച് കൊടുക്കണ്ട് പറഞ്ഞണ്ട് വിളിച്ചോക്കുമ്പോ. അയാള് പറഞ്ഞത് അയാള് രണ്ടെണ്ണം മൂന്നെണ്ണൊന്നും തെരൂല.
ഉം കൊറെ പേരെ ഉണ്ടാവുള്ളൂല്ലേ. കൊറെ കിട്ടണ്ടാവുള്ളൂല്ലേ. ആഹ്
അങ്ങനെ ഒക്കെ ആയിരുന്നു കാര്യങ്ങള്.
ആഹ് ആഹ്.
അപ്പൊ അയാൾ ഇങ്ങനെ ഒരുമിച്ച് വിട്ടേക്കും ഒരു മാസം പ്രായം ഇനി അവിടെ. ഇത് വരേണ്ടേ.
ആഹ് ഇണ്ട്.
ഭയങ്കര വില അത് ഇപ്പോ വേറെ ഒരു പരിപാടി വേണ്ട, നാല് പോവു അത്.
ഉം പോയാൽ ഇപ്പൊ മുടിയും കിട്ടും. നമുക്ക് കുട്ടികൾക്ക് ഒക്കെ സ്കൂളിൽ കൂട്ടാൻ കൊണ്ട് പോവാനൊക്കെ പറ്റും.
ആഹ് പിന്നെ നമുക്ക് കോഴി മുട്ട കൊടുക്കാലോ. സ്കൂളുകാര് തന്നെ എടുക്കും നല്ലപോലെ ഒക്കെയേ കാരണം അവർക്ക് പോകാനും സ്കൂളുകളിൽ ഒക്കെ ഉണ്ടല്ലോ ആദ്യത്തെ രണ്ടുദിവസം. ആഹ് അപ്പൊ പറഞ്ഞു സംഭവം.
ആഹ് ആഹ്.
ഇപ്പൊ അവരെ തന്നെ എടുക്കും നമ്മളന്ന് ആഹ്. അപ്പൊ നമുക്ക് അവിടെ ഒക്കെ കൊടുക്കാനാ പറയണത്, പിന്നെ നാടൻ മുട്ടക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്.
ആഹ് ഉണ്ട് അതിന് വിലയും കൂടുതൽ ഉണ്ടല്ലോ.
ആഹ് വിലയും കൂടുതലുണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട്. പന്ത്രണ്ട് രൂപക്ക് അവൾ കൊടുക്കണത്, പക്ഷെ പതിനഞ്ചിന് കൊടുത്താലും ആൾക്കാര് മേടിക്കാൻ. റെഡിയാണ് ആഹ്.
ആഹ് അപ്പൊ പന്ത്രണ്ടല്ലല്ലേ, എന്നാ ഞങ്ങള് പത്തൊള്ളൂ വിചാരിച്ചിരിക്കാ.
ആഹ് അതിപ്പോ ഈ ഭാ ഓരോ ഭാഗത്തുള്ളേന് അവിടെ. ഇത് കിട്ടാൻ കുറച്ച് പണി ഉണ്ടെങ്കിൽ അവിടെ പന്ത്രണ്ടും പതിനഞ്ച് ഒക്കെ ഉണ്ടാവും സുലഭമായി. ഇത് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ വില കുറവായിരിക്കും.
ആഹ് ആഹ്
ഉം
പിന്നെ വേറെ എന്തൊക്കെ എങ്ങനെ പോണ് ഇല്ലേ.
എന്താ അങ്ങനെ പോവുണ്ട് കുട്ടികൾ വരുമ്പോത്തേനും എന്തായിരുന്നു സ്പെഷ്യല്.
ഇന്ന് ഞാൻ സമൂസ ഉണ്ടാക്കി.
മുഹറാപ്പത്തേന് കൊണ്ടുന്ന് ഇതുണ്ടായിരുന്നു സമൂസന്റെ ഓല. അതുകൊണ്ട് ലേസം ഉണ്ടാക്കി. ബാക്കിയുള്ളത് പിന്നെ കൊറെ നിക്കാൻ വയ്യല്ലോ അത് വേഗം പൊട്ടി കേട് വരാണല്ലോ.
ആഹ് പൊട്ടിക്കാൻ നല്ലപോലെ ഒരു മൂന്ന് നാല് കവറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ദിവസം എങ്കിലും ഇരിക്കും. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, പിന്നെ . ഫീസർന്ന് എടുത്ത് കഴിഞ്ഞാൽ പൂപ്പലും വരും അത്ര.
ആഹ് അതെന്നെ ഉള്ള പ്രശ്നം. പൊട്ടി പൊളിഞ്ഞതാവും അപ്പൊ ഞാന് ഇന്ന് വേഗം ഉണ്ടാക്കി.
ഈ സദാ സമൂസാ വെജിറ്റബ്ളാ.
ആഹ് വെജിറ്റബ്ൾസ് ഗ്രീൻ പീസും ഇതൊക്കെ പാടെ ഇട്ടുങ്ങോട്. മുടണ്ടായിരുന്നു നല്ല. രണ്ട് കൂടെ ഒക്കെ പൊട്ടി പൊട്ടിച്ചു അതങ്ങോട്ട് പാറുന്നു. അയിട്ടണ്താക്കി
മഴേയ കാരണം കൊണ്ടേ എല്ലാതും പോകു പിന്നെ
ആ പിന്നെ ഇങ്ങനെയുള്ള ചൂടള്ളൊക്കെ തിന്നാനും രസാണ്
ആ ഞാനിപ്പോ വൈകുന്നേരത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാ
ഏഹ്
ഇന്നലെ മുതല് മഴ നിക്കുമ്പോ ഭയങ്കര ബിരിയാണിക്ക് ആഗ്രഹം പറയുമ്പോ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വീട്ടില് പരിപാടികൾ ഉണ്ടായിരുന്നു മുട്ടായി കൊടുക്കലും കല്യാണൊക്കായിട്ടെ എന്നിട്ടും മഴ കണ്ടപ്പോ ബിരിയാണി കൊതി
ബിരിയാണി പൂതിയായില്ലെ
അതെ
ഞാനിപ്പെന്ന ആ മുഹറം പത്തിന്റെ അന്ന് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി മുഹറം ഒമ്പതിന്റെ അന്ന് സമൂസ ഉണ്ടാക്കി അങ്ങണ്ട്
ആ
അന്ന് പിന്നെ കുട്ട്യോൾക്ക് എല്ലാർക്കും നോമ്പ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ സമൂസ ബിരിയാണി ആക്കി മുഹറം പത്ത്
ആ ആ പിന്നെ അന്നാ ഭക്ഷണത്തില് നല്ലപോലെ വിശാലത ചെയ്യണംന്നു ഉണ്ടായിുന്നില്ലല്ലോ
ആഹ് അന്നെ എല്ലാരും സ്റ്റാറ്റസും അതന്നൊയിരുന്നു അന്ന്
നമ്മള് കൂട്ടി ചെയ്തിരിക്കും
ആഹ് എല്ലാരെ ഒ സ്റ്റാറ്റസ് സും അതന്നെരുന്നല്ലോ
അതെ അതെ പിന്നെ വൈന്നേരത്തേക്ക് ഇനി എന്താ ചപ്പാത്തി ഉണ്ടാക്ക്ണ്ടോ
ഇല്ല ഇല്ല ഇവിടെ ചപ്പാത്തിയല്ല ഇവിടെ ഉച്ചകത്തെ ചോറാന്ന് ഉണ്ട എടുക്ക
ഇവടിം അങ്ങതന്നെ ട്ടോ പക്ഷെ ചെലപ്പോ ഇ ണ പോലെ നല്ല മഴയൊക്ക ആകുമ്പോ ഒരു ചപ്പാത്തി ഇണ്ടാക്കി തിന്നാനൊക്കെ തോന്നും ചപ്പാത്തിം മുട്ടക്കറി അങ്ങനെ ഓക്ക്
ആഹ് ആഹ് ഇവ്ടെ പിന്ന വൈന്നാരം ചോറഞ്ഞെ തിന്നാല് പിന്നെ
അതന്നെ എൾപ്പം രാവിലെ അതന്നെ എളുപ്പം രാവിലിം ഉച്ചക്കു വൈകുന്നേരം ഒക്ക പണിയ്ട്ക്ക്ണെക്കളും നല്ലത് ഏതേലും ഒര് നേരം പണിയ്ട്ക്കാണ്
ആഹ് പണിയാണ് ഒക്കപ്പാട് ഇണ്ടാക്കാന് മടിയാ
പോർത്ത്ന്ന് വാങ്ങിട്ട് കഴിക്കാനും പേടിയാണ്
ആഹ് പോർത്ത്ന്ന്പ്പ എപ്പളും ഞമ്മക്ക് പാട് ക്കൂലല്ല പിന്ന നല്ലത് അല്ല നമ്മൾ ഇണ്ടാക്കി കഴിക്ക്ണ്ന് ഒക്കൂല
ഓഹ് ഒരിക്കലു നമ്മള് അതിന് കൊറച്ച് കൊളയാലും വേറെ മാരക പ്രശ്നങ്ങളോന്ന് ആർക്കും വരൂലല്ലോ
ആഹ് അതന്നെ കുട്ട്യാളക്ക ചാലാടി ചായൊടി കെ കഴിഞ്ഞോ
ഓ കുട്ട്യാളക്ക ചായ ചായൊടി കഴിഞ് പത്ക്ക ഇങ്ങനെ പോർത്ത്ക്കൊക്ക ഒന്ന് എറങ്ങി മഴ തൂർന്നപ്പഴേ
ആഹ് ആഹ് ഉച്ചക്ക് കൊർച്ചൊക്ക ഒര് വെയ്ല് ഇണ്ടായ്ര്ന്ന്
ഒര് വെൾച്ചക്ക ഇണ്ടായ്രുന്നു ഉച്ചക്ക്
ആഹ് ആഹ് പിന്നക്ക മഴന്നായി വെയ്ക്കു, ഇപ്പ നല്ല ഒര് മഴ പെയ്ത്- തോർന്ന.
അതെ നമ്മള്, ഭയങ്കരായിട്ട് - ഭയകര കാറ്റ്.
ആഹ്,
ആഹ് ഇന്ന് എന്തായാലും, എന്തായാലും ഞാൻന്റെ- ബിരിയാണിയായ്ട്ട് മുന്നോട്ട് പോട്ടെ. ഞാൻ വിളിക്കാട്ടോ, കുറച്ച്- തിരക്കുണ്ട്.